ഹലോ. കേൾക്കാവോ ആ കേൾക്കുന്നുണ്ട്. എന്തൊക്കെണ്ട് വിശേഷം ആ സുഖാണ്. ഹഹ എന്താണ് നിങ്ങളെ പാടൊക്കെ?
സുകാണ്.
ഉം അവിടൊക്കെ എങ്ങനെ മഴ ഉണ്ടോ?
മഴ ഇന്നില്ല ഇന്നലെ രാവിലെ ഉണ്ടായിന്നു. പിന്നെ പെയ്തിട്ടില്ല. ഇന്ന് നല്ല വെയിലാ.
അത് ശരി ഞാൻ ഇവടെ നല്ല വെയിലാന്ന്.
ഇന്നലെണ്ടായിട്ടുണ്ടാവൂല ലെ
ഇന്നലില്ല മഴ ഇപ്പം ഇങ്ങനെ കുറച്ചായി ഇപ്പ ഒന്ന് കുറഞ്ഞ്ണ്.
ഇന്നലെ രാവിലെ ഒന്ന് ചാറിപ്പോയതാണ് പിന്നെ പെയ്തിട്ടന്നല്ല.
കുറച്ചായിട്ട് ഇപ്പ മഴ പെയ്ല്ല. കുറച്ചായി മുന്നേ പെയ്ത് വെള്ളം എടുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ഏ വെള്ളം
ഉം വെള്ളം കേറി അങ്ങനെയൊക്കെ ആയിട്ടേ വെള്ളം വീട്ടക്ക് കേറൂല്ല റോഡ് സൈഡില് വെള്ളം കേസും.
ഏ ഇവിടെ അങ്ങനെ കൊയ്പൊന്നൂല്ല.
ഉം റോട്ടിലോട്ട് നല്ലോം കേറും അല്ലാതെ വീട്ട്ക്കൊന്നും കേറൂലട്ടോ. അപ്പളായാലും നമുക്ക് കടയിൽ പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും.
അപ്പൊ പാടോ അങ്ങനെ എന്തെങ്കിലുംണ്ടോ?
തോടും കൂടെ കൂടിയിട്ട്
ആ് ഞങ്ങളോ ഇവിടെ അങ്ങനെ പൊയ ഭയങ്കര ഡിസ്റ്റൻസ് ആയോണ്ട്
ത്തെ കൊയ്പ്പം ഇവടല്ല
ആഹ അപ്പൊ റോട്ങ്ങണ്ട് ഭയങ്കരായിട്ട് വെള്ളം കേറിയ ബുദ്ധിമുട്ട അപ്പങ്ങട്. ട്രാൻസ്പോർട്ടേഷൻ നടക്കാനാണ് പണി.
ആഹ അത് ന്നല്ല കൊയ്പ്പനെ
ആഹ് അതന്നെതാണ് വീട്ട്ക്കേറീല്ലങ്കിലും നമുക്ക് പോവാനും വരാനൊക്കെ ഗതികേടല്ലേ?
അതെടങ്ങേറെന്നെണ് ആയി ന്മാത്രൊന്നും ഇവടെ ഇണ്ടായ്ട്ടൊന്നുല്ല ന്നാലും അങ്ങനെ മായോൻണ്ട്. ഞങ്ങക്ക് അങ്ങനെ വല്ല്യ കൊ യ്പ്പൊന്നുംണ്ടാവലില്ല.
ആ അത് ശരി
ഞമ്മക്ക് ഇങ്ങനെ സ്കൂൾക്കോ അല്ലെങ്കി പൊറത്തുക്കോ അങ്ങനൊക്കെ പോകാൻ കൊയപ്പംന്നല്ലാതെ
അതെ അതെ
പിന്നെ എന്തൊക്കെ ചായൊക്കെ കുടിച്ചോ?
ആഹ ചായ കുടിച് ഞാനൊരു ഹോസ്പിറ്റലാണ് അപ്പൊ അതിന്റോരു ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ത്
ആ ഏ ഏ നാർത്തെ ഫസ്റ്റ് ങ്ങള് ഇടുത്തേക്ക് ഇങ്ങനെ സൗണ്ടൊക്കെ കേട്ടീന്നു
ആ ഞാനിവിടെ ഹോസ്പിറ്റല് ഉപ്പാനായിട്ട് അഡ്മിറ്റാണ്.
അഡ്മിറ്റ്
ഉ അല്ല ഒരു ഡയാലിസ് പേഷ്യൻറ ആണ് അപ്പ ഡയാലിസെയ്യനോട്ത്തിന്ന് ബുദ്ധിമുട്ടായ്ട്ട് ഇങ്ഡ് അഡ്മിറ്റാക്കി ഇവടെ
ആഹ അഡ്മിറ്റ്
ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഡയാലിസെയ്യണത് പിന്നെ പ്രൈവറ്റ് ആയിട്ട് വന്നിട്ട് ഉ ശ്വാസം കിട്ടാ ശ്വാസം കിട്ടാതായിട്ടേ
ഏേ കൊയപ്പൊന്നുല്ലല്ലോ ഇപ്പൊ.
ഇല്ല കൊഴപ്പല്ല ഓക്കേ.
എട്ട് ചായൊക്കെ കുടിച്
ആഹ ചായ കുടിച് ഇവിടെ ഹോസ്പിറ്റൽന്ന് കേൻറ്റിന്ന്പോയി ചായ കുടിച്ചി
ആ എന്നിട്ട് നിങ്ങളൊറ്റക്ക പൊയ്ക്കണേ?
അല്ല ഉമ്മണ്ട് പിന്നെ രണ്ടാങ്ങളമാര്ണ്ട് അവര് പൊറത്തു പോയിണ് ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവര് അപ്പൊ ഇന്നൊ ഒന്നൊറങ്ങാൻ പറഞ്ഞതാണ്.
അപ്പ എന്നാ അഡ്മിറ്റാ
ഇന്നലെ ഇന്നലെ രാത്രി.
ആഹ രാത്രിയാണ് ലേ?
ഇന്നലെ തീരെ വയ്യഞ്ഞിട്ട് കൊണ്ടന്ന പിന്നെ എമർജൻസിയിലായിരുന്നു അവട്ന്ന് പിന്നെ സുഖായപ്പോ വാട്ക്ക് മാറ്റിയത്.
ആഹ് അങ്ങനെ
ഉം എന്തൊക്കെയുണ്ട് ഇവിടെ വിശേഷം മക്കളൊക്കെ ഉണ്ടോ?
അല്ലെ ഞാന് പ്ലസ്റ്റു കയ്ഞ്ഞ്
ആഹാ അത് ശരി സോറി. ആഹ ആഹ ആ ആ പസ്റ്റു എന്ന് കഴിഞ്ഞോ?
ആ കഴിഞ്ഞു
എങ്ങനെ ഇണ്ടായിരുന്നു ഗ്രേഡ ഒക്കെ കിട്ടി എന്താ എ പ്ലസ് ഒക്കെ ഉണ്ടോ? ആഹ ആഹ സീറ്റൊഴ് വ്ണ്ടാവും കിട്ടോല്ലോ?
ആ ട്ട്രയ്ല്‌ വന്നക്കുണു ഒരു കോളേജില് കിട്ടീക്കണ്.
ആഹ അത് ശരി ഡിഗ്രി പഠിക്കല്ലെ ഇഞ്ഞു
ഡിഗ്രി നോക്കണം
ഉം
നിങ്ങ എന്തെങ്കിലും ചെയ്യ്ണ്ടോ വർക്കെയ്യുണ്ടോ?
ഇല്ല്യാ ഞാന് മൂന്ന് മക്കളായിട്ട് ഉള്ളവർക്കാണ്. വീട്ടിലുള്ള ഫുഡ് ഇണ്ടാക്കണ വർക്ക്. അത് ഒരു വല്ലാത്ത വർക്കാണ് എനിക് മറ്റേന് ഷാ സാലറേങ്കിലും കിട്ടും ഇതഅതൊന്നും ഇല്ലാ ഇ
ആഹ് അതിപ്പോ യൂട്യൂബില് ഷോർട്സ് റീൽസ് ഒക്കെ ഇണ്ടാവലുണ്ടല്ലോ ശമ്പളം ഇല്ലാത്ത മക്കളൊക്കെ എന്ത് കാട്ടണ്
മക്കള് മൂത്താള് എട്ടിലാണ് രണ്ടാമത്തെ ആൾ നാലില് ചെറിയത് എൽ കെ ജി യി ല
ആഹ് ഓൽക്ക് ഒന്നും കൊഴപ്പുണ്ടാവൂലല്ലേ ഇങ്ങളെ കാണാതെ
ഇല്ല ചെറിയ ആളിന്റെ കൂടെ ഉണ്ട് നാളെ സ്കൂളില്ലാത്തോണ്ട് കുഴപ്പല്ല. ഉ മറ്റയാള് ചെറുതിനെ മാത്രം കൊണ്ടു വന്നിട്ടുണ്ട്.
കൊഴപ്പം അങ്ങനെ നിക്കുവോ?
എങ്ങനെ?
ഇങ്ങളില്ലാതെ ചെറുതൊക്കെ നിക്കൂ.
ആഹ് കൊപ്പല്ല.
ഏഹ്.
അവ ന്റെ കൂടെ ഉണ്ട് ചെറുത്.
ആഹ് അതല്ലേ ഞാൻ. നിങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെ
ആഹ് നിക്കണേയിന് കൊ പ്പോന്നുല്ല പക്ഷേ ഇനി മൂത്ര ഒയിക്കോ വെച്ചിട്ട് പമ്പേഴ്സ് ഒക്കെ വേണ്ടി വെരും ചിലപ്പോ.
ആഹ്.
ഉം എന്നാലും രാത്രി ഒരു മൂത്രയ്ക്ക് ഒരു പ്രാവശ്യം മൂത്രയ്ക്ക്.
ആഹ് ഞ ആഹ് എന്റെ ഒരു കസിന്റെ കുട്ടിണ്ട് ഓള് അതേ പോലെ ഇപ്പൊ മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് കൊറേ ആയിക്കണ് നാല് ആവാനയിക്കണു. ഓള് ഇതേ പോലെയാണ് എന്തായാലും മുണ്ടൂല. മുണ്ടാതാടാ ഒയിച്ചും.
അതാണ് അതാണ് ഇപ്പൊ കുട്ടികളും തന്നെ ഈ പമ്പേഴ്സൊക്കെ ഇട്ട് ശീലായിട്ട് പിന്നെ പറയാനുള്ളൊരു.
ആഹ് എന്നിട്ട് ഓളന്നെ പറയും ഇപ്പൊ പാമ്പേസ് ഒക്കെ പോട്ടാനായി. ക്കാണ് ഓളെ മൂത്രം കൊണ്ട്. എന്നാലും ഓള് പറയില്ല ഓൾ അങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചു അഭൽ വരും ഇഭല് വരും അന്നെ പുടിച്ച് കൊണ്ടോവും എന്നോക്ക. ഒക്കെ പറഞ്ഞാലും അവൾക്ക് അതൊന്നരു വിഷയേ അല്ല ഓൾ എന്നാലും
അത് ശരി.
പറയൂല.
ആഹ നിങ്ങ എങ്ങനെയാണ് എത്ര മക്കള താത്തമാരൊക്കെ ഉണ്ടോ.
ഏഹ് ഞാനും ഒരനിയനും.
ഏ എങ്ങനെ സ്കൂളിനൊക്കെ ടൂറൊക്കെ പോവാറുണ്ടായിരുന്നോ.
ആഹ് സ്കൂള്ന്ന് ടൂറൊക്കെ പോവാറുണ്ടാർന്നു ടൂർന്നെല്ലേ.
പ്ലസ് പത്തിൽ എങ്ങനെ മാർക്ക് ഉണ്ടായിരുന്നോ.
പത്തില് ആറെണ്ണം ഉള്ളു ഉണ്ടായിന്.
ആഹ് അത് ശെരി പിന്നെ പ്ലസ് ടു അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ കി..
ആഹ് പ എട്ട് മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളിത്തന്നെ അവിടെ തന്നെ പ്ലസ് വണ്ണും പ്ലസ്ടൂം കഴിഞ്ഞു ഇനി കോളേജിക്ക് വേറെ മാറ് ണം
ആ ഇപ്പോള് പിന്നെ കൊറെ എ പ്ലസ് കൂടുതലായതുകൊണ്ട് എന്തായാലും വലചേൻസ്. കിട്ടിണില്ലല്ലേ ഒരു വിധ രണ്ട് മൂന്ന് എ പ്ലസ് ള്ളോർക്കൊക്കെ കിട്ടും.
ആഹ് ഭയങ്കര ഇടങ്ങേറ ഇപ്പൊ ഞങ്ങള് നാലാൾക്കാരായിര്ന്നു. ഫ്രണ്ട്സ് അതിൽ ഞങ്ങൾക്ക് മൂന്നാക്ക്കിട്ടി. ഒരാക്ക് കിട്ടിയതും ഇല്ല
എന്താണ് ഇനി അടുത്ത അലോട്ട്മെന്റ് കൊടുത്തൂടെ.
ആ അടുത്തലോട്ട്മെന്റ്ൽ ഇങ്ങനെ വരും. ഞി അതില് കിട്ടുവോന്നന്നെ അറിയില്ല അതന്നെ ഭയങ്കര ഇടങ്ങാറാണ് ഒരാൾകൊക്കെ കിട്ട കട്ടാെന്നാല് ഇനി പോരാ ക്ക് കിട്ടിയാലും കൊഴപ്പില്ല പിന്നെ മൂന്നാൾ ഉണ്ടോന്നില്ല സമാധാനം ഉണ്ടല്ലോ.
ആഹ് അതാണ് അതാണ്
ഒറ്റക്കാഉമ്പോ ഭയങ്കര ഇടങ്ങേറന്നെ.
ശരിയാണ് അപ്പോം നമുക്കൊരു വിഷമാണ്.
ആ ഞമ്മൊക്കൊരെടെങ്ങറെണ് ഓല്കയ്ലെറെടങ്ങാറെയ്ക്കാരം ഓൽകൊക്കെകിട്ടീ ഇച്ച് മാത്രം കിട്ടിയിലാന്നർ
ശരിയാണ്. കിട്ടുമ്പോ എല്ലാർക്കും ഒരേ പോലെ ആവണം. അതാ വാഴർഞ്ഞ ഫിലിമിലുണ്ട്. ണ്ടല്ലോ അതുപോലയാണ്. ആ അല്ല ഫീലിമികാണാറുണ്ടാ?
എടക്കൊക്കെ എന്തെങ്കിലും കാണും. അനിയൻ കാണുമ്പോങ്ങെ അങ്ങനൊന്നും കാണലില്ലാ ങ്ങള്കാണലി
ഇല്ല ഞമ്മക്ക് പിന്നെ ഇങ്ങനെ ഇഷ്ട ഇഷ്ടല്ലായിഅല്ല നമ്മള് മത മതപരമായിട്ട് അതൊരു തെറ്റായ ഒരു ആഹ് അപ്പൊ പിന്നെ നമ്മളെ ഹസ്ബന്റ് ഒന്നും അങ്ങനെ കൊണ്ടോവുല്ല.
ഇ ഞാൻ ഇതെങ്ങനെ കാണുമ്പട് എങ്ങനെങ്കിലും തലട്ട് നോക്കാ അങ്ങനെ കാണോ അല്ലാതെ ഞാനായിട്ട് ഇട്ട്കാണൂല.
ഉം ഉം വാഴ ഞാൻ യൂട്യൂബില് കണ്ടിരുന്നു.
ആഹ്
സൂപ്പർ ആയിരുന്നു കൊഴപ്പല്ല. അപ്പൊ അതില് ണ്ടല്ലോ? അതേ സിറ്റുവേഷനാണ് അതാ ഞാൻ പറഞ്ഞത് ഉം എന്താ ടെൻഷൻ തന്നെ ആഹ് പിന്നെന്താ
ഓൾക്ക് എ പ്ലസ് ഉണ്ട്. പെർസെന്റേജ് കുറവാണ് അതേപോലെ ടോട്ടൽ മാർക്കും കുറവാണ്.
ആ അതാണ് അതാണ്. മറ്റേത് എ പ്ലസ് കൂടുതലും ഉം
അങ്ങനെ ആയോ
കോളേജ് അവിടെ അടുത്തന്നെ കിട്ടിണോ അല്ലെങ്കി ഇപ്പൊ വേറെ ദൂര ണോ?
ദൂരൊന്നല്ല ഇവിടെ അടുത്തന്നെ. ആബസ്സ് എന്തായാലും രണ്ടെണ്ണം കേയറേണ്ടി വരും. ഞങ്ങൾക്ക് ഞങ്ങളൊരു ഉൾ പ്രദേശത്തിലാണ് അപ്പോ ഇബട്ന്ന് എന്തായാലും അങ്ങാടിക്ക് ഒന്ന് കേറണം പിന്നെ അവിടുന്ന് ഒന്തായാലും ഒന്നും കൂടി കേറണം. ഞാൻ ബികോം ഫിനാൻസ് ടു ത്കുണു.
ആഹ് ശരി കൊമേഴ്സ്ഞൊ പ്ലസ് ടു
ആ കോമേഴ്സ്‌യ്നു.
ആഹ് ശരി. ഏതായാലും നല്ലോം പഠിച്ചോളി അല്ലെങ്കിൽ ഞങ്ങള പോലെങ്ങനെ വീട്ടിൽ പഠിച്ച് നല്ല ജോലിയൊ
ആഹ് അതെല്ലാരും പറയും
നമ്മുക്ക് നമ്മളതായിട്ട് എന്തെങ്കിലും നോക്കാം. മറ്റേത് നമ്മളെ നമ്മെ ഹസ്ബൻന്റിന്റെ ആ ഒരുകയ്യിന്ന് നി അങ്ങനെ കിട്ടോളും കാത്തിരിക്കേണ്ടിരും.
ആഹ് അതെല്ലാരും
ഞാനൊക്കെ എന്തെങ്കിലും ഓൺലൈൻ പ്ലാ ഫോമ്ൽ എന്തെങ്കിലും കാണുമ്പ അപ്പ അയ്ലൊക്കെ കേറി നോക്കലാണ്.
നിങ്ങൾക്ക് ഓൺലൈനിൽ വലിച്ച കോയ്സുംനോക്കി കൂടെ,
കോഴ്സ് നോക്കാ ന് തന്നെ വീട്ടില് നമ്മളെ പണിതും കഴിഞ്ഞ്ടൈം അങ്ങട്ട് കിട്ടൂല. ഇതിപ്പോ മ്മള് കുറച്ച് ടൈം എപ്പഴേ ഫ്രീ ഉള്ളതൊക്കെയ നമ്മുക്കൊരു അങ്ങനെങ്ങട്ട് അതൊക്കെന്നർഞ കറക്റ്റ് ടൈമിന് ഫ്രീ ആവേണ്ടേ?
ആ എന്റെമ്മതേ പോലെ ടൈലറാണ്.
ആഹ് ശരി.
അപ്പൊമ്മാക്കുതെപോലെ ആദ്യ ഒന്നും ആദ്യം പഠിച്ചാൻ പോയിനി കൊറച്ച് പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ട്ട് പിന്നെ പോയിട്ടൊന്നുംല്ല ഒന്നിനും.
ആആഹ് എല്ലതും അടിക്കൊക്കെ ചെയ്യോ?
ആഹ് ഏകതാനല്ലതെ അതി അടിച്ചും യൂണിഫോമ്
അ അ ആഹ്
പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് രണ്ടാക്കും ഇങ്ങനെ ഗൗണ് അങ്ങനത്തൊക്കെ കല്യാണങ്ങൾക്ക്
ആഹ് ആഹ് ആഹ്
ക്കാർക്ക് അങ്ങനൊക്കെ അടിച്ചൊടുക്കും യൂണിഫോമൊക്കെ എല്ലാർക്കും അടിച്ചു കൊടുക്കും.
അത് ശരി.
അഹ് മ്മ പിന്നേ
യൂണിഫോം അടിക്കുമ്പോ ഈ ഈ ടൈമിൽ കുറച്ച് യൂണിഫോം സീസൺ ആവോല്ലോ.
ആഹ് ഇപ്പൊ കൊറേ ഇണ്ടായിരുന്നു അതേപോലെ ആ പെരുന്നാൾക്ക് പെരുന്നാൾ സീസൺ ല്ലേ ഞങ്ങള് പിന്നെ എല്ലാ പെരുന്നാക്കും ഞങ്ങലതെന്തായാലും മെയ് കും മ്മാന്റെ അടിച്ചലൊക്കെ കഴിഞ്ഞിട പിന്നെ ഇണ്ടാക്കണ്ടേ
ആഹ് അതെ പ്പ ഇങ്ങക്ക ആവും ലാസ്റ്റ്.
ആഹ് ഞങ്ങക്ക് പിന്നെ ഇന്റെ എന്തെങ്കിലും അടിച്ചാണ്ടെങ്കി തന്നെ മ്മാന്റെ കാജ്ജും കാലും പുടി
അല്ല മോഡൽ ഡ്രസ്സ ഡ്രസ്സൊക്കെ അടി
ആഹ് പെരുന്നാക്കൊക്കെ ഇനി ഇടുത്തതാണെങ്കിലും ഷൈപാക്കാണെങ്കി തലേന്ന് ചെൽപ്പോ ഒരു മണി രണ്ട് മണിക്കോ
അതെല്ലാ ഇതുണ്ടോ എന്താണ് ആ ണ്ങ്ങൾ തെ അടിക്കുവോ?
ആണുങ്ങൾ ത് അനിയന്റെ യൂണിഫോമോക്കെ അടിച്ചും. അല്ലാതെ പോർത്ത്ക്കങ്ങനെ അടിച്ചൊടുത്തിട്ടോന്നുല്ല.
ആഹ് ശരി ആഹ് അത് നല്ലതാണ് നമ്മക്ക് എന്തെങ്കിലും ഒരു ജോലി നമുക്ക് അറിയണണ്ട എന്തെങ്കിലും പൈസ വാങ്ങൂലോ പ പൊറത്തക്ക് അടിച്ചു കോട്ത്ത് കാണ്ട്.
ആഹ്
ആഹ് അങ്ങനെ എന്തെങ്കിലുംക്കെ ചെറു ചെറുതെങ്കിലും നമ്മുക്കൊരു വരുമാ ആഹ് ആഹ് ഇന്നാലും മതിയായിരുന്നു.
ആഹ്
അമ്മക്ക് എന്തെങ്കിലുമൊരു ഏർണിങ്സ് കിട്ടുകന്ന് വെച്ചാല് ഓഹ്
പിന്നെ ഞ്ഞി അറിയാത്തുണ്ടെങ്കി അറിയാത്തണ്ടെങ്കി യൂട്യൂബിൽ യൂട്യൂബിലുണ്ടല്ലോ ഇപ്പോ
മ് അതെ അതെ അതെ ഞാന് ടൈലറിങ് ടൈലർ ചെയ്യും ഞാൻ തന്ന വീട്ടില് ഇൻക്ക് ഇന്റെ മക്കളെ യൂണിഫോമ ഒക്കെ ഞാൻ ന്ന അടിക്കും പക്ഷെ പുറത്തേക്ക ഇ അടിച്ചു കൊടുക്കാനുള്ളൊരു വെട്ടാനാണ് അടിക്കാൻ ഏത് മോഡൽ അടിച്ചു ഇടും വെട്ടാനറീല. ആഹ് വെട്ടാനും പഠിക്കാനാറ്റ്- പോയിട്ടൂല്ല്യ യൂട്യൂബില് നോക്കിയാല് നമ്മക്ക് കറക്ടിലങ്ങട് കിട്ടോ. കറീല നമ്മള് ഫസ് ഫസ്റ്റ് ബിഗിനേഴ്സ് ആവുമ്പോ
ഇമ്മ അതേ പോലെ ചെലെതൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ- ക്കങ്ങനെ യൂട്യൂബിലോക്കി ഇങ്ങനെ അടിച്ചണെ കണ്ട്ക്കണു.
ആഹ് ശെരി എന്നാ ശരി ഓക്കെ ഓക്കെ. കട്ടേയ്
ആഹ്.